എ
ആഹ് കേക്കാമോ?
ആഹ് കേക്കാം കേക്കാം. ആഹ് അങ്ങനെ ഹ് അഹ് അങ്ങനെ പ്പം ആഹ് പ്പം ആരെങ്കിലും ഇങ്ങനെ പൈസക്കെ ആകുമ്പോഴത്തേക്ക് നമ്മള കൈ ഉം നമ്മളേന്ന് അത്ര ചെലവ് വരത്തില്ലല്ലോ.
ഇല്ല ഇല്ല.
ആഹ് ഇതിപ്പം അങ്ങനെ ല്ലാത്തൊണ്ട് എന്റെന്ന് ഇച്ചിരി നല്ല എമൗണ്ടായി അത്.
അതിപ്പം എന്റെ കാര്യായാലും അങ്ങനെന്നെ.
ഉം ഉം
പ്പം പക്ഷെ യിത് വർക്ക് ചെത് കൊടുക്കണ മാതിരി ഇത് ചിലവര് മനസ്സിലാക്കണമെന്നില്ല. ഇതിന് ഇത്ര വാല്യു ആണ് ന്ന്. ന്നാ. ഇവരുടെ ഇവര് നോക്കുമ്പം ഇത് വെറും റിബൺ അങ്ങനെയാണ്. പക്ഷെ നമ്മള് ഇടുന്ന സമയം അഹ് അല്ലെങ്കി അതൊന്നും അവര് ശ്രദ്ധിക്കിണില്ല. ഇപ്പം ഞാനായാലും ഈ വരച്ചു കൊടുക്കുമ്പോ ഇതിനെ പറ്റ് റ്റിയ ഇതിനെപ്പ ഇതിനെ വില വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ചിലരുണ്ട് ചോദികുമ്പോ ഒരു പേനേം പേപ്പറും പോരെ. ഒരു അങ്ങന ഇത്തറെയെക്കെ സംസാരം വരും. കാരണം ഇവർക്ക് അതിന്റെ വാല്യു അറിയില്ല. കുറേ വർക്ക് അങ്ങനെ അറിയില്ല.
ആഹ്
ഇവടെ ഇത് അറി ഇത് നമ്മുടെ കൈന്ന് ഇതെല്ലാം വാങ്ങിക്കുന്നവര് ഇതിനെപ്പറ്റി നന്നായി അറിയുന്നവരായിരിക്കണം വന്നേ. എങ്കിലെ അവര് അതിന്റെ വെ അതിൻ്റെ ആഹ് അതിന്റെ പൈസ തരും അവര്. അല്ലെങ്കി അവര്
ആഹ്
ഒരു ആവേശത്തിന് ഒന്ന് ചോദിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് അ് പേയ്മെന്റിന്റെ സമയം ആവുമ്പോ അവര് ചോദിക്കും ഇത്രയൊക്കെ ഉണ്ടാ തരാൻ എന്ന് ചോദിക്കും.
ഹ്ഹ് മ്
ഏ നമ്മുടെ സമയായോണ്ട നമ്മള് വേറെ എന്തൊക്കെ ചെയ്യാനുള്ള സമയവും പിന്നെ ഇതിന് ഇത്രയും ഏ ഇത്രയും റേറ്റ് ഇതിന്റെ മെറ്റീരിയൽസ്
സമയാകുമ്പോഴത്തേക്കും നമ്മള് അത്രയും സ്പീഡായിട്ട് ചിലപ്പോ അതിലൊക്കെ മിസ്റ്റേക്ക് വരു ല്ലേ നമ്മള് സ്പീഡിൽ ഒരു കാര്യം ചെയ്യുമ്പഴത്തേക്കേ ധൃർതിപ്പെട്ട് ചെയ്യുമ്പം.
അതൊന്നും പക്ഷേ അവര് മനസ്സിലാക്കാണന്നില്ല ചിലവർ അങ്ങനെയല്ല ചില കസ്റ്റമേഴ്സ് അങ്ങനെയല്ല പക്ഷേ
ചിലര് നമ്മള് മെഷീൻ പോലെ അങ്ങനെയാണ് അവര് കാണ്‌ണ
ആഹ് അതെ അതെ
പരിധി നമുക്കുണ്ടാവുന്ന പരിധി നമ്മുടെ സമയം അങ്ങനെയൊന്നും അവര് ശ്രദ്ധിക്കാറില്ല. പിന്നെ പൈസടെ കാര്യയാലും അങ്ങനെന്നെ
അ ആഹ് ആഹ്
ഇപ്പം ഇതിന്റെ നമ്മളെ ഇപ്പ എന്റെ ഫീൽഡ് ആയാലും നിന്റെ ഫീൽഡ ആയാലും ഏ നല്ല മെറ്റീരിയൽസിന് നല്ല പൈസയാവും.
അതെ അതെ
പക്ഷേ അവര് നോക്കുമ്പം ആഹ് അവരി മെറ്റീരിയൽ ചിലർ മെറ്റീരിയൽസിന്റെ അതൊന്നും ആലോചിക്കില്ല. അവര് ചോദിക്കുന്നത് നമ്മള് ചെയ്തവന്റെ പണിയിലെ പറയും പൈസ. എത്ര നേരെ എടുത്താവുന്ന് അവർക്ക് അറിയണ്ട
അതെ അതെ ഞാനും ഈ ബൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച ഇത്രയും പാട് കാണും എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ഇവിടെ വേറെ എനിക്ക് വേറെ പണിയില്ലല്ലോ? അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇരുന്ന് അയ്യോ ഉം ഫുഡ് കഴിക്ക്ണ പണി. ഏഹ് സമയം മാത്രം ഞാൻ വെറുതെ ഇരിക്കും അല്ലാതെ എനിക്ക് ചെയ്തു വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ഈ റിബൺ തന്നെ ഒര് പത്ത് പതിനഞ്ച് ആഹ സെറ്റിങ്ങനെ കുറെേയൊക്കെ ഞാൻ മീഷോ ഒന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത്. ആദ്യം ഞാൻ ഒരെണ്ണം കടയിൽ ഉം നിന്ന് പോയി മേടിച്ച്. മേടിച്ചപ്പോഴ മേടിച്ച് ആഹ് ഒറ്റ ഇതിൽ തന്നെ നമുക്കൊര് ഒരു അഞ്ചാറ് ഹ് പൂഞ്ഞൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും റോസ.
ഓ ഓക്കെ
അങ്ങനെ ആഹ് ഉണ്ടാക്കി ഉണ്ടാക്കി വന്ന ഈ പക്ഷേ നമ്മള് വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മെറ്റീരിയലും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന മെറ്റീരിയലും തമ്മില് വ്യത്യാസമുണ്ട്. കടയിൽന്ന് വാങ്ങിക്ക്ണത് കുറച്ച് കൂടെ കട്ടിയുണ്ട്. പക്ഷേ മീഷോന്ന് എനിക്ക് കിട്ടിയ സാധനം കട്ടി കുറവായിരുന്നു ആഹ് അപ്പോഴത്തേക്കും ആഹ് ഉം ഒ ആ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അയ്യോ നല്ല നല്ല ടൈം എടുത്ത് നമ്മൾ ഈ ഏഹ് ആഹ് നമ്മളിങ്ങനെ ഓരോന്നി ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പയത്തേക്ക് നമുക്കിത് ലാസ്റ്റ് ഇത് ഇതിന്റെ ഫൈനൽ ലുക്ക് ഹ് നമുക്ക് എന്താവുംന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ തന്നെ ഇങ്ങനെ ഇരുന്ന് ആഹ് ആഹ് അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഇതിന്റെ ലാസ്റ്റന്റെ ഫൈനൽ ലുക്ക് അയ്യോ അത് ഇങ്ങനെ എത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്. ഉം ആഹ് ആഹ്
പക്ഷേ ഏഹ് ഇപ്പം നമ്മളിപ്പോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് വരക്കും അല്ല ഇപ്പം ഒരു വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്കൊരാളെ ഇപ്പം നമുക്കൊരാൾക്ക് വേണ്ടി നമുക്ക് സമയം ഉള്ളപ്പോ വരയ്ക്കുന്നു. അല്ലെങ്കിൽ സമയമുള്ളപ്പോ എന്തെങ്കിലും ഇപ്പം നിനക്കായാലും ഫ്രീ ആയിട്ടിരിക്കുമ്പോ ചെയ്യണത് വേറെയാണ് അതേ സമയം ഒരാ വേണ്ടി ചെയ്യണത് വേറെയാണ് ചിലർ വെളിന്ന് വരുമ്പോ ഇതിന്റെ പൈസ ഒന്നും തരാതെ മുങ്ങണവരുണ്ട്. ആഹ് നിനക്ക് അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ എനിക്ക് ഇതുവരെ പറ്റിക്കൽ കേസ് അങ്ങനെ
അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇതുപോലെ ഏഹ് ഉം വരയ്ക്കാൻ പറഞ് എല്ലാം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അവരെ തിരിച്ച് കോൺണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയും ആഹ് വേണ്ട നമ്മുക്ക് പിന്നെ അതുകൊണ്ടൊരു ഉപയോഗം ഇല്ലല്ലോ?
ഇല്ല എനിക്ക് അങ്ങനെ പറ്റിട്ടില്ല. പക്ഷെ പറ്റിട്ടുള്ളത് ആഹ് നമ്മള് അഡ്വാൻസ് വാങ്ങിച്ച് തുടങ്ങിയാല് നമുക്ക് അറിയാത്ത ആൾക്കാരടുത്ത് അഡ്വാൻസ് വാങ്ങച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇവര് ലാസ്റ്റ് ഇവര് കോൺടാക്ട് ചെയ്യാനുമാത്രമേ നമുക്ക് പറ്റൂ. ഇവർ ലാസ്റ്റ് കോൾ എടു ടക്കാതിരുന്ന അവിടെ തീരും.
ഉം ഉം
ഇതേപോലെ അഡ്വാൻസ് ചോദിക്കുമ്പോ ആൾക്കാര് തരാം വരച്ചു തൊടങ്ങിക്കോന്ന് പറയും വരച്ച് നമ്മളൊരു ചെറിയൊരു ഭാഗം തുടങ്ങികഴിഞ്ഞിട്ട് ഇവരെടുത്ത് ചോദിക്കുമ്പോ ഇവര് ഒരു റിപ്ലൈയും തരൂല. അല്ലെങ്കി വേണ്ടെങ്കി വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കില്ല ആരും. അല്ലെങ്കിൽ നമ്മൾ വേണ്ടന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും. നമ്മള് പറയും ഓക്കെ. അല്ലാതെ നീ ഇത് വാങ്ങിക്കണം എന്നൊന്നും നമ്മൾ പറയാൻ പോണില്ല. പക്ഷെ അങ്ങനെ ത്ത ഒരു മര്യാദ പോലും കാണിക്കാത്തവരുണ്ട്.
ഉം ഉം ഉം ആഹ് അപ്പം ഈ വരയ്ക്കണതേ ഈ വര ച്ച് ഇങ്ങനെ ഇപ്പം വരക്ക് ഇങ്ങനെ ഓർഡർ ഒക്കെ കിട്ടാറുണ്ടോ?
എനിക്ക് നേരത്തെ കിട്ടുവായിരുന്നു. ഇപ്പം ഒരു രണ്ടു മാസായിട്ട് ഏഹ് കിട്ടാറില്ല.
ആയി അത് എന്ത്? ഉം
ആഹ് അത് അറിയില്ല നേരത്തെ എനിക്ക് ഒരു നേരത്തെ ഈ വരച്ചു തുടങ്ങിയ സമയത്തൊന്നും കിട്ടാറില്ലായിരുന്നു കാരണം ഞാൻ വരച്ച് തുടങ്ങിയിട്ട് ആർക്കും അറിയില്ല ഇത്. ഞാൻ ഇത് ആരെയും അങ്ങനെയുള്ള പറഞ്ഞിട്ടും ഇല്ല ഞാൻ വീട്ടില് മാത്രം എനിക്കിഷ്ടമുള്ളവരെ മാത്രം വരച്ച് അങ്ങനെയാണ് നിന്നത്.
ആഹ് ആഹ്
പിന്നെ ഇങ്ങനെ ഒരു എന്റെ ചേട്ടൻ വഴി ഒരു വർക്ക് കിട്ടി. അങ്ങനെ ആ ചേട്ടൻ വഴിയാണ് ഒരു ഒരു വർഷം വരെ എനിക്ക് ഡെയിലി എല്ലാ എല്ലാ മാസവും കിട്ടിക്കൊണ്ടുവന്നു വർ
ആഹ് ആഹ് ആഹ്
പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയന് ശേഷം ഒരു വർക്കാ അല്ല രണ്ട് വർക്ക് കിട്ടി. അതിന് ശേഷം എനിക്ക് ഒരു വർക്കും കിട്ടണില്ല. പിന്നെ ഇപ്പൊ റീസന്റ് ആയിട്ടൊരു ഹ് പള്ളിയിലുള്ള ഒരു ചെറിയ വർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വലിയ വർക്കൊന്നും കിട്ടില്ലേ ഇപ്പം?
ആഹ് ആഹ് അല്ലെ ഇങ്ങനെ യൂട്യൂബ് പോലെ എന്തെങ്കിലും ഒണ്ടോ?
ആഹ് യൂട്യൂബ്‌ ഗ്രാമില് ഞാൻ ഇടാറുണ്ട് പക്ഷെ യൂട്യൂബ് വഴിയും ഇൻസ് റ്റാഗ്രാം വഴീം കി
ആഹ് ആഹ്.
തുവരേ കിട്ടീട്ടില്ലാ അത് ആ ഏ ഇൻസ്റ്റഗ്രാം വഴി വന്നവരാണ് ഞാൻ പർഞ്ഞതുപോലെ അഡ്വാൻസ് തരാതെ പറ്റിച്ചിട്ട് പോയിട്ടുള്ളത് അ
ഓഹ് ഓഹ് ഓഹ് ഓഹ്. ആഹ് അത് തന്നെ ഞാന് ഇത്പോലെ നമ്മളിങ്ങനെ യൂട്യൂബ്ഒക്കെ കാണുമ്പഴ്ത്തേക്കേ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ക്രാഫ്റ്റ്യ്യ്ണോര് ആദ്യം ഇതുപോലെ പറയും ചെയ്യാൻ. ഇത് കഴിഞ്ഞ് ഇത് അവര് പറയും പോലെ ചെയ്ത് കൊടു ചെയ്ത് വെച്ചേക്കും. തിര്ച്ച് കോൺടാക്റ്റ്യ്യുമ്പഴ്ത്തേക്ക് ഒന്നെങ്കില് അവ കോൾ എടുക്കൂല അല്ലങ്കി ചെലപ്പോ ബ്ലോക്ക് ആക്കി പോവും ഈ കേക്ക്ഒക്കെ ബേ ക്കേണ വീഡിയോ ഞാ കൊറേ കണ്ടിട്ടുണ്ടേട്ടോ.
ആ സൗണ്ട് ക്രൊക്കാവുന്നോണം കേട്ടൂടാ എനിക്ക് ഹലോ.
ഹലോ.
ആഹ് കേക്കാം കേക്കാം.
ആഹ് എനിക്ക് നെറ്റ് വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്ന്ന്നു.
ആഹ്.
ആഹ് ആഹ്.
അവടെ റേഞ്ച്ല്ലേ അവടെ റേഞ്ച് കിട്ടാറില്ലേ അതാ?
ഇല്ല ഇവടെ റേഞ്ച് ഉണ്ടേട്ടോ ജിയോ ആഹ് കിട്ടാറില്ലേന്ന് അങ്ങനെ ആഹ് ഉം ഇപ്പൊ എയർടെലാണ്. എയർടെൽ ഇവടെ നല്ല റേഞ്ച്.
അപ്പ ജിയോ അത്ര എന്തൊ അത്രക്ക് റേഞ്ച് കിട്ടാറില്ലേ?
ആഹ് ജിയോ മുമ്പ് കിട്ടുായിര്ന്നേ ഇ ഒരു ഒര് സമയായപ്പം ഇവിടെ റേഞ്ച് കിട്ടാ കിട്ട്ണില്ലാ പിന്നെ ഇപ്പം നമ്മളിപ്പം ഒന്നര ജീബിയല്ലേ ചെയ്യുന്നേ അത്പോലും തീരൂലാ കിട്ടത്തുല്ല ആഹ്. പോറത്തോട്ട് എറങ്ങിയാ ആഹ് കിട്ടും ഈ ലൊക്കെലി റ്റീല് കിട്ടൂല അങ്ങനെ ഉം രണ്ട് സിമ്മ്ഉണ്ടായിരുന്ന്. അങ്ങനെയ് അയാം ജസ്റ്റ് ഒന്ന് എയർടെല്ലുംകൂടെ ചെയ്ത് നോക്കി അല്ലെങ്കി എയർടെല്ല് കോള് മാത്രൊണ് ചെയ്തൊണ്ടിര്ന്ന്. ഇപ്പ എയർടെല് നല്ല റെ നെറ്റ്ഉണ്ടേട്ടോ ഇവടെ നെറ്റ്വർക്ക് ഇഷ്യു വേറെ കൊഴ്പ്പോന്നുല്ല.
എനിക്ക് എന്റെ കയ്യിലുള്ളത് വി ഐ ആണ് പക്ഷെ ഞാൻ ജിയോയിലോട്ട് മാറാള്ളൊരു പ്ലാനിലായിരുന്നു.
ആഹ് ആഹ് അവടെ ഒണ്ടോ ഈ ജിയോലാണെങ്കിലേയ് ഇതല്ലേ പ്ലാൻ വാലിഡിറ്റി ഒക്കെ കൂടുതലല്ലേ എമൗണ്ട് കൂടൂലല്ലേ റീചാർജിനൊക്കെ.
എയർടെൽ കൊറവാണോ?
എയർടെല് ഉം ഒരു മാസ്ത്തേക്ക് ഒന്നര ജീബി ആണെങ്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊഒമ്പത്
ഈ ഇതല്ലേ അതിലും? ക്ക് അറിഞ്ഞൂടേ എനിക്ക്‌ ഇതേ പ്രൈസ്
ആഹ് ജിയോയ്ക്കാണെങ്കി ഇരുപത്തി നാല് ദിവസത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റൊൻമ്പതാ
എത്രാ നെറ്റ്
ഒന്നര ജി ബി ഇരുപത്തിനാല് ദിവസേ കിട്ടൂ ഇത് എയർടെൽ ആമ്പോ ഇരുപ ത്തിയെട്ട് ദിവസം കറക്റ്റ് കിട്ടും
കിട്ടും ആ പക്ഷെ ഏർടെൽ ഇവിടെ അങ്ങനെ ഞാൻ ആരെയും ഇങ്ങനെ കണ്ടി കേട്ടിട്ടില്ല അങ്ങനെ ആരും പറയണ ഒന്നും പക്ഷെ എന്റെ അമ്മയുടെ കയ്യില് ജീവമാണ് പക്ഷെ പെട്ടെന്ന് തീരും ഒന്നര ലും പെട്ടെന്ന് കുറച്ച് ഇതെടുക്കുമ്പന്നെ തീരും
ആഹ് ആഹ്
പക്ഷെ ഫൈവ് ജി അല്ലേ എന്റെ സിം ഫൈവ് ജി ഫോണും ഫൈവ് ജി ഇപ്പോ ജിയോയില് ഫൈവ് ജിയിൽ എന്തോ അൺലിമിറ്റഡ് അങ്ങനെയ ഇല്ലേ അതല്ലേ കിട്ടുന്നത്
അല്ല അല്ല ഈ ഒന്നര ജി ബിന്ന് പറയുമ്പോം ഒന്നര ജി ബി ആദ്യൊക്കെ ന കിട്ടുവായിരുന്നു പിന്നെ
അല്ല ആദ്യം അത് മനസ്സിലായി ഇടയ്ക്കൊരു സമയം പറയുമായിരുന്ന ഫൈവ് ജി ഒള്ളവക്ക് അൺലിമിറ്റഡ് ആണ് ബാക്കിയുള്ളവർക്ക് ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റിമ്പത് രൂപക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒന്നര ജീ ബി അങ്ങനെ ഉണ്ട് അങ്ങനെ കൊറെ ഒരു അത് അത് പ്രതീക്ഷിച്ചാണ് ഞാൻ ജീ യോലോട്ട് മാറണത് ഫൈവ് ജി ഉള്ളവർക്ക് അൺലിമിറ്റഡ് അങ്ങനെ പറയും
അയ്യോ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ ഈർ ഈ ഐഡിയുടെ ആപ്പ് എന്തോ എടുത്തിട്ട് മുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ചെയ്താ അൺലിമിറ്റഡ് ആണ്
ആ അത് ഐഡിയരാ അത് തന്നെ എന്റെയ്യിലുള്ളത് അത് പക്ഷെ മുന്നൂറ്റി അല്ല നാന്നൂറ്റി അമ്പതാണ്. അൺലിമിറ്റഡ് മറ്റേ. പന്ത്രണ്ട് മണി തൊട്ട് ആറ് മണി വരെ കിട്ടണം അതിനാണ് മുന്നൂറ്റി സംതിങ് ആണെങ്കിൽ. പന്ത്രണ്ട് മണിതൊട്ട് വെളുപ്പാം കാലം ആറ് മണി വരെ. കിട്ടും ഞാൻ അൺലിമിറ്റഡ്.
തന്നെ ആണോ ആഹ് ആഹ്
ഉം പൈസ